ലോ
കേക്കുന്നില്ലേ?
ആഹ്, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഉം, ആഹ്, പണ്ടൊക്കെ സ് കൂൾല്, നമ്മള് സ്കൂള് വിട്ട് കഴിഞ്ഞിട്ട്, നമ്മള് കളിക്കാനൊക്കെ പോവൊക്കെ ചെയ്യെത്തില്ലേ?
ആഹ്‌, കളിക്കാൻ പോവും. പിന്നെ, അതുപോൽതന്നെ. പ്പ ഈ മാങ്ങക്കാലം, ഒക്കെ ആവണ സമയത്ത് നാട്ടിലുള്ള എല്ലാം. പിന്നെ, മൂച്ചിന്റെ ചോട്ടിലെത്തും.
എത്ത്, ആഹ്‌, അതെ, അതെ, അന്നൊക്കെ ന്ന് പറയുമ്പോ, മാമ്പഴം പറിക്കാനൊക്കെ, പോവാനെല്ലാർക്കും. പ്പ ഭയങ്കര ഇൻട്രസ്റ്റെക്കെ ആയിരുന്നു.
അന്നൊക്കെ അണ്ണാൻ കൊത്തിയതും, വാവല് കൊത്തി യതും, ഒക്കെ അതിൻ്റെ. പിന്നെ, ഒരു ഭാഗം പകുതി മുക്കാലും കൊത്തീട്ടു ണ്ടെങ്കിലും. നമ്മള് മറ്റുള്ള സൈഡ്, നമ്മളെടുത്ത് കടിച്ച് കഴിച്ചിരുന്നു. ഇപ്പത്തെ മക്കൾക്ക് ചെറിയേര് കൊത്തുണ്ടെങ്കിൽ പോലും നമ്മക്ക് എടുക്കാനും പേടി.
ഉം, അഹ്‌, ആഹ് ഇപ്പൊ കേക്കാ, ഇപ്പൊ കേക്കാ, എടക്കെന്ന് റൈഞ്ച് പോയി, അതാ, ഉം.
അഹ്. അഹ്‌, പിന്നെ, ഇപ്പത്തെ നമ്മള് മാങ്ങക്കെ, മു, എല്ല, മാവിന്റെ ചേട്ടിലൊക്കെ കെടക്ക്ണ സമയത്ത്. നമ്മള ത് പെറുക്കീട്ട് അത് വാവല് കൊത്തിയതോ, അല്ലെങ്കില് പിന്നെ, പക്ഷിയേൾ കൊത്തിയതാണെങ്കി ഫുള്ളതിന്റെ ബാക്ക് സൈഡോ ക്കെ കഴിക്കും കാട്ടി തരും അത് കഴുകും കൂടെ ചെയ്യാതെ.
നമ്മള് കഴിക്കുവായിരുന്ന പ്പ, ഇപ്പ, ഈ, നിപ്പാ. അങ്ങനുള്ള അസുഖങ്ങളും കൊറോണയൊക്കെ വന്നതിന്ന് ശേ ശേഷം എല്ലാർക്കും ഭയങ്കര പേടിയായി തുടങ്ങിയില്ലേ, ആഹ്.
ത്ണ്ടെങ്കി പോലുപ്പോ, നമ്മളാരും എ ടുക്കൂല ല്ലോ? പേടിയാണ ല്ലോ?
പണ്ടൊക്കെ ഒന്നും നോക്കത്തില്ല. കഴികേ ഒന്നും ചെയ്യി
കഴുകും കൂടി ചെയ്യില്ല. പകുതി മുക്കാലും, അണ്ണാനും തും കഴിച്ച് കഴിഞ്ഞി്ട്ട്
എഹ് കഴിക്കാറുള്ളത് അന്നെന്ന് പറയുമ്പോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അസുഖങ്ങള്
പ്രശ്നങ്ങളേ, അസുഖങ്ങളും. കാര്യങ്ങളും ഒന്നുണ്ടായിരുന്നില്ല. ഇപ്പഴാണ് എല്ലാം ശ്രദ്ധി ട്ടന്ന് ഞാപറയും എല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പെഴാണ് ഓരോ അസുഖങ്ങളും കൂടി കൂടി കൂടി വരുന്നത്.
അതെ അതെ എല്ലാം ശ്രധ്ദ് അത് ശരിയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും തോറും നമ്മക്ക് അസുഖങ്ങള് കൂടുതൽ വരികാണ് പ്പ ചെയ്യുന്നത്. ഉം, പ്പ, പിന്നെ, ആഹാര രീതിയും അങ്ങ്ള്ള കാര്യങ്ങളിലെക്കെ വ്യത്യാസം. സം, വന്നപ്പം. അതിന്റേതായിട്ടുള്ള ഇതും വന്നിട്ടുണ്ട്, എല്ലാരും.
പൽ, ആദ്യം. ക്കെ ചിക്കെൻ കഴിച്ചിരുന്നത്. കറിയയിട്ടാണ്, ഇപ്പ ചോറ് കറായിട്ടും ചിക്കന് ഹ്.. ഒരു മൈൻ്റ് ഷെരിക്കും വന്ന്. അല്ലെ നമുക്ക് നമ്മൾ ചെറിയ കാ ഇതിലൊക്കെ ഞാനൊക്കെ ഇതാകുമ്പൊ നമുക്ക് വീട്ടിലിക്ക് ക്കം വാങ്ങിക്കാന്ന് പറഞ്ഞെയ് ഞ്ഞാല് വല്ല ഗസ്റ്റ് വരുന്ന സമയത്ത്.
അതെ, അതെ, ഇപ്പൊ പിന്നെ. ആഹ്, ഇപ്പൊ പിന്നെ സാധാരണ ഡെയ്ലി ആയി. ഉം, അതെ, അതെ ഉം, ണ്ട്
ചെറിയ മക്കളായിരുന്ന സമയത്ത് ഇതേപോലെ പിന്നെ ഫുഡ് ഫു ഇതേപോലെ പെരുന്നാളൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് ചിക്കനും, ബീഫും, ഒക്കെ വാങ്ങിക്കാ ഡ്രസ്സാണെങ്കിലും അതുപോൽതന്നെ നമുക്ക് രണ്ട് പെരുന്ന വലിയ പെരുന്നാളിനും, ചെറിയ പെരുന്നാളിനും. ഓരോ ഡ്രസ്സ് കിട്ടും. അത് നമുക്ക് അന്ന് ആ ഒരു വർഷത്തെ ഫുള്ള് കല്യാണത്തിനും സൽ ക്കാരത്തിനും എല്ലാത്തിനും ആ ഒരു ഡ്രസ്
ആഹ് എല്ലാരും അപ്പ നമുക്കത് ഇട്ടുകൊണ്ട് പോകുമ്പോ തന്നെ ഒരു സന്തോഷമാണ് ഏഹ് പുതിയ ഡ്രസ്സ്
മ്മ നമ്മളാണെലും ഇപ്പത്തെ മാക്കളാണെങ്കിലും നമ്മളൊരു കല്യാണത്തിന് ഇട്ടു കഴിഞ്ഞാ നമുക്കടുത്ത കല്യാണത്തിന് ആവുമ്പോ അത് ഇടുമ്പോ ഏയ് അന്നിട്ടതല്ലേന്ന്ള്ള ഒരു ഒരു
അതെ അതെ ഇ ഇപ്പൊ എത്ര ഡ്രസ്സ് കിട്ടിയാലും മലമാരി കുന്ന് കൂട്ടി കിടപ്പുണ്ടലും നമ്മള് പറയും ഓഹ് ഒരു ഡ്രസ്സും ഇല്ല ഇടാൻ പുറത്ത് പോവാനാണെലും ഒരു ഡ്രസ് സും ഇല്ല ഇടാൻ ഇട്ടത് എങ്ങനെ ഇട്ടുകൊണ്ട് പോവുന്നെ ആ ഒരു മടിയാണ് ഇപ്പോഴത്തെ കാലത്ത് ആഹ് ഇപ്പൊ ഒരു വിഷുവാണ് ഓണം വിഷുവും പെരുന്നാള് എന്ത് വന്നാലും ഒരു ക്രിസ്മസ് വന്നാലും എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മള് പുതിയ പുതിയ ഡ്രസ്സുകളാണ് അന്നൊക്കെയന്ന് പറയുമ്പോ ശരിയാണ് ഓരോ ഒരു ഡ്രസ്സ് തന്നെ നമ്മൾ ഒരു വർഷം ഫുള് ഒരു വർഷം അല്ല ചെലേപ്പം ഒരു രണ്ട് മൂന്ന് വർഷൊക്കെ നമ്മൾ അത് തന്നെ ആയിരിക്കും ഇട്ടുകൊണ്ട് പോകുന്നുന്നത് ഒക്കെ അത് ഒന്ന് കീറുക വല്ലാം ചെയ്താ പിന്നെ തുന്നി ചേർത്ത് എങ്ങനെലും ഇട്ട് കൊണ്ട് പോകും ഉം
ചെരിപ്പാണെങ്കിലും ഒക്കെ അതന്നെ സ്കൂൾ ബാഗ് ആണെങ്കിലും കുടയാണെങ്കിലും ഒക്കെ അപ്പൊ ഇപ്പഴല്ലേ ഒരു വർഷം യൂസ് ചെയ്ത മക്കളെ പിറ്റേത്തെ വർഷത്തിന് പറ്റൂല്ലല്ലോ
അതെ അന്നൊക്കെയന്ന് പറയുമ്പോൾ നമ്മൾ ഭാഗ് ഒക്കെ ആണെങ്കി വെക്കേഷൻ കഴിയാറാാവുമ്പോഴത്തേക്കിനും എടുക്കും ക്കും കഴുക കഴുകി വൃത്തിയാക്കി കൊണ്ട് എന്താ ഭദ്രവാക്കി വെക്കും അടുത്ത ദിവസം ഇട്ടോണ് പിന്നെ പുതിയ ആരെലുമൊക്കെ പുറത്തു നിന്നൊക്കെ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വല്ലാം എന്തെങ്കിലുമൊക്കെ ഏഹ് ബോക്സോ പെൻസിലോ അങ്ങനെയൊക്കെ കൊണ്ടു തരുമ്പോൾ നമുക്ക് സന്തോഷം പിന്നെ അതൊക്കെ കൊണ്ട് കാണിക്കാനുള്ള തിരക്കായിരിക്കും കൂടുതലും അങ്ങനെ പിന്നെ
ഇന്റെ അമ്മോമാരൊക്കെ ഗൾഫിൽ ആയിരുന്നു അന്ന് അപ്പോ പെൻസിലും പെന്നൊക്കെ നമുക്ക് തരും പക്ഷെ അവരെ മക്കളെ കയ്യിലൊക്കെ അന്നൊക്കെ ഈ കളറിന്റെ ബോക്സ് ഉണ്ടാവോലോ എല്ലാ
ആഹ് അതെ അതെ അന്നൊക്കെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതവാണ് എന്താ ഇതെന്താ
ആഹ് ആഹ് ഭയങ്കര ഒരു ഇതായിരുന്നു കൊതിയായിരുന്നു
ഉം ഇപ്പ നമുക്കതക്കൊക്കെ ഇപ്പ എല്ലാ അല്ലേ ഇപ്പം എല്ലാം പുറത്തുന്നുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇവിടെക്കെ കിട്ടുവല്ലോ ആഹ് അപ്പപ്പിന്നെ എല്ലാവർക്കും ആ ഒരിതിനോടുള്ള താല്പര്യങ്ങളും കുഞ്ഞുങ്ങൾക്കാണേലും കുറഞ്ഞു പണ്ടൊക്കെ മേ കപ്പ് സെറ്റ് അങ്ങനെയൊക്കെ കാണുമ്പോ പെൺ കൊച്ചുങ്ങൾക്ക് ഭയങ്കര ഇതാ
ആഹ് മേക്കപ്പ് സെറ്റ് അതുപോലെ ഒരു കത്തർമാല ഇറങ്ങിയിരുന്നു ഒരു കല്ലിന്റെ മാല അത് കിട്ടാൻ വേണ്ടി ഞാനൊക്കെ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഇന്നിട്ട് അമ്മാവൻ വന്നപ്പം കൊണ്ടതന്നു ആഹ്
ആഹ് ഞങ്ങക്ക് പിന്നെ ഇവിടെ നമുക്ക് പിന്നെ കൂടുതലും മേക്കപ്പ് സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് കുറച്ചൂടി ഇത് അതീ കറങ്ങുന്ന മറ്റേ ഈ ഇതുള്ള കുറേ കളറായിട്ടൊക്കെ ഉള്ളത തൊന്നല്ല പൊർതുന്നൊക്കെ ആഹ് അപ്പൊ അതൊക്കെ കാണുമ്പ അന്നൂ ഹെന്തുവാ പിന്നെ ഈ ബോ ക്സലൊക്കെ മറ്റേ കറങ്ങുന്ന ഗെയിം പോലെ എന്തെങ്കിലൊ
ആഹ് അതുപോലെ കാൽക്കുലേറ്റർ അങ്ങനത്തെൊക്കെ എല്ലാം അങ്ങനെ നമുക്ക് ബോൾ അതിന്റെ ഉള്ളിലേക്ക് ആക്ക അങ്ങൻത്തൊക്കെ പിന്നെ അതേപോലെ തന്നെ സദാ ഗെയിമിന്റെ തോന്നില്ല ആ കട്ട കട്ട കട്ട കട്ട ട്ടക്കെ ഇങ്ങനെങ്ങനെ നമുക്ക് പൊട്ടിക്ണ ടൈമ് ടൈപ്പ് ഗെയിമ്
എല്ലാം കാണുമ്പോ നമുക്ക് പിന്നെ ഇതൊക്കെ കിട്ടി കിട്ടി കഴിയുമ്പോ ഇപ്പഴത്തെ പിള്ളർക്ക് പിന്നെ ഇതൊക്കെ കിട്ട്പ വല്യതൊന്നുല്ല ആദ്യത്തെ ഒരുരിതില് കണ്ടു കയി യു പിന്ന അത് കഴുമ്പോ അടുത്തതിലോട്ടകും.
ഇതിലൊട്ട് അങ് അഹ് ഇപ്പത്തെ മക്കക്ക് അതെന്നെ ഉള്ളു. ഒന്നും ഒരു ടോയ്സ് ആണെങ്കിലും നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ഒരു പാചത്തെ കുറച്ചിട്ടയിമ് അത്ര മാത്രല്ലേ അവർക്ക് ആവശ്യണ്ടാവുള്ളൂ.
പിന്നത് നാല് പീസ് ആക്കിട്ട് എടുത്ത് വെക്കും പിന്നെ അടു ത്തതിലോട്ടായിരിക്കും നോക്കുന്നത് എല്ലാവർക്കും അങ്ങനെക്ക പിന്നെ പെൺ പിള്ളേർക്ക് പിന്നെ അങ്ങനെ കൂടുതലും ഡ്ര സ്സ് അങ്ങനൊക്കെ ഇപ്പ നമ്മളിപ്പോൾ ഏതെങ്കിലൊക്കെ പണ്ട്ക്കെ ആണെങ്കിൽ പേരൻറ്സൊക്കെ എടുത്തരുന്ന ഡ്രസ്സാണ് നമ്മളിടുന്നത്. അതും വല്ല്യ ഡ്രസ്സൊക്കെ ആയിരിക്കും. ആഹ് ഇപ്പത്തെ പിള്ളേർക്ക് അങ്ങനെൊന്നും വരില്ല ഇപ്പ എല്ലാം നോക്കി കളർ ആണെങ്കിലും എല്ലാം.. നോക്കി എടുത്തൊക്കെ അവരെ എടുക്കത്തുള്ളൂ.
ഇപ്പ മോളൊക്കെ ഞാൻ വന്ന നാലാം ക്ലാസ്ലെത്തി പക്കി പരുന്നാളയപ്പക്കിന്, ഇന്ന കളർ ജീൻസ് വേണം ഇന്ന കളർ ഇത് വേണം അങ്ങൻത്തത ത് വേണം ഇങ്ങൻത്തെ വേണം ഞങ്ങളെ ഫ്രണ്ട്സക്കെ ഒരുപോലെയാണ് ഇടുന്നത് നമ്മൾ അങ്ങനെ ശരിക്കും ഷോക്ക ആയിപ്പോ നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും അറിയാര്ന്നോ?
ആ അന്ന് ഡ്രസ്സ് നമുക്ക് പുതിയത് കാണുമ്പോ നമുക്ക് സന്തോഷം പിന്നെ നമുക്ക് എന്തൊ കളർ ഏതാണ് അല്ലെങ്കില്
മോഡൽ ഏതാണ് ഒന്നും അതൊന്നുല്ല അത വണ്ണം കുറച്ച് കൂടുതൽ എടു കൊള്ളോ ഞ്ഞിപ്പോ ഇത്രേം കാലിടാനില്ല വൽതാവന്നെല്ലേ അർഞട്ക്കും ചെരുപ് എടുക്കാണെങ്കിലും സൈസ് കൂടുതല കാനും ഡ്രസ് ആണെങ്കിലും സൈ കൂടുതലാക്കരം.
അതെ അതെ എല്ലാ സൈസും നമ്മള് ക്കൂട്ടിത് ഉള്ള എടുക്കത്തുള്ളൂ. ഉം അന്നൊക്കെന്ന് പറയുമ്പോ ഡ്രസ്സിൽ അങ്ങനെ ഷെയ്പ് ചെയ്യ അങ്ങനെ ത്തെ കാര്യങ്ങളൊന്നും പണ്ടത്തെ കാലത്തില്ല. ഇപ്പോഴാണ് പിന്നെ ഷേപ്പ്യ്തി ഇടുകയും അങ്ങനെയൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നത്, പിന്നെ ആരും അങ്ങനെ അന്നൊക്കെന്ന് പറയുമ്പോ നമുക്ക് ടൗണിലൊക്കെ പോയി ഡ്രസ്സ എടുക്കാ എന്നൊക്കെ പറയുന്നതും വല്യ കുറവാണ്.. കൂടുതലും നമുക്ക് ഇങ്ങനെ വീടുകളിലൊക്കെ ആൾക്കാര് തുണിയും
ആൾക്കാര് കൊണ്ടര്ണത്. ഒഹ് പൊർത്തൊക്കെ പോയിട്ട് ഒരു ലൈമും പബ്സൊക്കെ കഴിക്കന്ന് പറഞ്ഞാ ഇന്നിപ്പോ അൽഫാം മന്തിയും കഴിക് തിലൊല്ലോരു അയ്ലാറ പൊലിവാക്കര
അതെ അതെ അതെ അത അന്നൊക്കെന്ന് പറയുമ്പോ അതൊക്കെ ചെറിയ ഒരു കാ ഇപ്പൊ അതൊക്കെ നമുക്ക് നോക്കുമ്പോ.. ചെറിയ ചെറിയ ക അന്നൊക്കെ നമുക്ക അതൊക്ക വല്ല്യ.. സന്തോഷവായിരുന്നു അന്ന് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോകുന്നന്ന് പറയുമ്പോ ഭയങ്കരസ് സന്തോഷം ഇപ്പം പിന്നെ ഓൺലൈനായിട്ടും ഒക്കെ അല്ലേ കൂടുതല് എല്ലാരരും ഡ്രസ് കളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, അന്നന്ന് പറയുമ്പോ പിന്നെ നമ്മളാണെങ്കില് എല്ലാ എല്ലാരും ഒരുമിച്ച് വീട്ട്കാരും എല്ലാരൂടെ വരുവല്ലോ ഒരു പെരുന്നാള അല്ലെങ്കി വിഷ് ഷു ഓണം ക്രിസ്മസ്,
ഈ പെര്ന്നാൾനൊക്ക ഭയങ്കര സങ്കടായിട്ടോ, എന്താഷ് കഴിഞ്ഞാലേ ഞാനിങ്ങനെ കുട്ടിക്കാലം ങ്ങനെ ഓർത്തിരിക്ക എന്ന് വെച്ചാ ഞങ്ങക്ക് ഞങ്ങളൊരു അഞ്ചാറ് പേരാണ് ഒരുപോല ഇള്ളത്. അപ്പൊ എല്ലാര വീട്ട് ക്കും പോയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കും പിന്നെ രണ്ട് പിന്നെ രണ്ട് ഫ്രണ്ട്സള് പിന്നെ പിന്നെ മുസ്ലിംസ് അല്ലാത്ത ഫ്രണ്ട്സ് ഇണ്ട് അപ്പൊ അവര് നമ്മള് അവരെ വീട്ട് പോയിട്ട് ഇങ്ങട്ട് വിൾചോണ്ട് വരും, ന്നട്ട് പിന്നെ അവരെ വീട്ട്ക്ക് ഓണത്തിന് അങ്ങട്ട് പോവും ഇങ്ങനെ കൊറേ ഇങ്ങനെ ആലോഴിച്ച് ആലോഴിച്ച് ഇങ്ങനെ ഇര്ന്ന് പിന്നെ ഞാന എന്റെ അട് ആ ഒരു പൈ ഒരു ഫ്രണ്ടിനെ ഇന്റെ അട്ത്ത്ക്കാണ് കല്യാണം കഴിച്ക്ണത് അവര് നേര്ത്തെ വിൾച്ചപ്പ ഇന്നോട് അപ്പ ഇത്ര നേര്ത്തെ വിളിക്കയ്ച്ചപ്പ പർഞ് ഇയ്യ്‌ വരൊ ഇങ്ങട് കുട്ടിയളേം കൂട്ടിങാണ്ട് പെര്ന്നാൾ ചോറ് കയിക്കാനാണ് അപ്പൊ ഓക്കെ പർഞ് പിന്നെ അവള് വന്ന് ട്ടോ അപ്പൊ ഒരു സമാധാനം കൊർച്ചൊക്കെ
അപ്പം നമുക്കിങ്ങനെ ഇങ്ങനെ ആരെലൊക്കെ വന്ന് നമ്മുടെ നമുക്കറിയാവുന്നരൊ ക്കെ എല്ലാരും വരുമ്പം നമുക്ക് ഒരു സന്തോഷായി ഇപ്പഴത്തെ കാലത്ത് അങ്ങനെ ആരും അങ്ങോ ട്ടും ഇങ്ങോട്ടും പോകൊന്ന് ഇല്ലല്ലോ എല്ലാരും അവരവർടെ കാര്യങ്ങള് നോക്കുന്ന് പിന്നെ എന്തെങ്കിലും ഒര് ഇത് വന്നാ വീഡിയോ കോള് വിൾച്ച് സംസാരിച്ചാണ് എല്ലാരും കൂടുതലും
എല്ലാരിം കാര്യങ്ങളു അറിയണ് സത്യം പറപ്പോ സ്റ്റാറ്റസിലൂടെ മാത്രാണ് സത്യം അധികം കോണ്ടാടാക്റ്റും കോറവാണ് സ്റ്റാറ്റസ് ലൂടെ അറിണത് കാര്യങ്ങള് കൂടുതലായിട്ട് ഇങ്ങനെ ആ ഓരോര്ത്തര് എവടെ പോയി എവടെ വന്നു ആ ആര്ക്കെങ്കിലും കുട്ടി ഇണ്ടായോ ആ അവരെ ആരെങ്കിലും മരിച്ചോ അങ്ങനെള്ള കാര്യങ്ങളോ അല്ലെങ്കി ആരെങ്കൊക്കെല്ലും വീട് വെച്ചോ ഈ കാര്യങ്ങളൊക്ക നമ്മള് മറ്റുള്ളവര്ടെ സ്റ്റാറ്റസ് ല് കണ്ട്ങ്ങാണ്ട് മൻസ്സിലാക്കേണ്ട ഒരു കാലം എത്തിക്ക്ണ് ഇപ്പൊ
അതെ അതെ ഇപ്പം പിന്നെ ഫോണ് വഴി ഇനിയിപ്പോ കൊർച് കാലം കഴിയുമ്പോ എന്താവോന്ന് ഇപ്പഴേ റോബോട്ട്കൾടെ കാലം ഒക്ക തൊടങ്ങി ഇപ്പൊ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരി
സംസാരിക്ക സത്യാ പർഞ്ഞത് ഇപ്പൊ ഇക്ക നാട്ട്ന്ന് പോ ഹളോ
കളിക്കുന്നതാണെങ്കിലും പിള്ളാരെക്കെണെല് ഒന്നു ഒരു കല്യാണം വന്നാലൊക്ക ആണെങ്കി പിന്നെ നമുക്ക് സന്തോഷം എല്ലാരുടെ കൂടുവല്ലെ എന്നൊരു സന്തോഷം ഇപ്പം പിന്നെ എല്ലാരും കൂടി കഴിഞ് കഴിഞ്ഞാ എല്ലാരും ഫോണായി റീൽസും കാര്യങ്ങളും അങ്ങനെക്കെണ് എല്ലാരും നോക്കുന്നത് എട്ക്ക് ന്നതെയല്ല
ഇപ്പൊ ഇര്പത് ന് സാങ്കേതികാഴിട്ട് ഒരു വളർച്ച എന്റെ ഹസ്ബൻഡ് ഒക്ക തേടി സമയത്ത് ആ സമയ പോയ സമയത്ത് അന്നോന്നും വാട്സ അപ്പ് ഇല്ല വാട്സ് അപ്പന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സെ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് ആള് ഫ എ ഫസ്റ്റ് ഇയറ് പഠിക്കുന്ന സമയ ആള് പോയത് നാട്ടിൽ ഇന്നെ നിക്കാഹ് കഴിച്ചിട്ട് പോയത് പിന്നെ വന്ന്ട്ടാണ് കല്യാണം കഴിഞ്ഞത് അപ്പൊ ആ സമയത്ത് വാട്സ് അപ്പു ഇല്ല വീഡിയോ കോൾ ഐ എം ഒ അങ്ങൻത്തെ പരിവാടി തീ പോണേ വന്നിട്ടില്ല
ഓ ശരി ശരി ആ ന്നട്ട് ആ പിന്നെ നമ്മള് കൂട് യൂസ് ചെയ്യുന്നത് മറ്റേ നോക്കിയ ചെറിയ ഫോണ ആയിരിക്കും നമ്മുടെ കയ്യിലൊക്കെ ഒള്ളത്
ഫോണായിരുന്ന് പിന്നെ ഒരു സെക്കൻഡ് ഇയറ് പടിക്കുന്ന സമയത്താണ് ഈ വീഡിയോ കോളോക്ക ഇങ്ങനെ കൂടുതലായത് അന്ന് ആള് പോയിട്ട് ഏകദേശം രണ്ട വർഷം ആദ്യായിട്ട് വീഡിയോ കോൾ ഇത് കണ്ട ആര ഒരു ഫേസ് ഇപ്പോഴും മനസ്സിൽന്നും പോകൂല്ല
അതൊക്കെ അപ്പൊ നമുക്ക് ഓ എപ്പോഴും നമുക്കൊക്കെ ഓർക്കാൻ പറ്റുന്ന ഓ ത് മൊമെന്സാണ് അതൊക്കെ പക്ഷെ ഇപ്പോഴത്തെ പിള്ളാരരോട് അങ്ങനൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒന്നും അതിനെ പറ്റി ഉമ്
പിന്നെ കളിയാക്കും ഞങ്ങളത് ലൗമാരി ചേർന്ന അപ്പൊ ഇതേപോലെ ആള് തന്ന ഫോട്ടോസ് അല്ലെങ്കിൽ ഗ്രീറ്റിംഗ കാർഡ് അന്നൊക്കെ അതല്ലേ ഇപ്പൊ സേജും കാര്യങ്ങളൊക്കെ അല്ലല്ലോ ആ അല്ലല്ല അതൊക്കെ ബുക്കിന്റെ നോട്ട്ബുക്കിന്റെ ചട്ടന്റെ ഉള്ളില് എടു തെക്കും ഇങ്ങനെ പൊതിന്റെ ഉള്ളില് ന്നട്ട് സ്റ്റാപ്ലർ എയ്ത് വെ അടച്ച് വെക്കും ആശ്യ ഉണ്ടാവകുമോ സ്റ്റാപ്ലർ പിന്ന് തൊർക്കും
ഓ ശരി ശരി അതൊക്കെ ഒരു രസല്ല അതൊക്കെ ഓർത്ത് വെക്കാനും ഒക്കെ ഉമ് എങ്കി ശേ ശരിയടാ ഓക്കെ ഓക്കെ ശരിയേ ഉമ് ഉമ്